ആഹ്
ഹലോ
കേൾക്ക്ണ്ടോ? കേൾക്ക്ണ്ടോ?
ഹലോ
കേൾക്ക്ണ് ണ്ടോ?
ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട് എന്താണ് അവ്ടെന്താ ഒര് സൗണ്ട് എന്താ പള്ളിലെന്തേലും പരിപാടിണ്ടോ?
ആഹ് അവ്ടെ മദ്രസ്ന്നാണത് നാളെ മുഹറം ഒമ്പതും പത്തും അല്ലേ
ഏഹ് നാളെയാണോ ഇൻക്കതൊന്നും അറീലട്ടോപ്പം
ഒയ് വില്ലല്ലൊ നോക്കാന്
സത്യം ഞാന് സോഷ്യൽ മീഡിയേലൊക്കെ കേറീട്ട് കൊറേ ദിവസായി
അത് ശെരി
ഒയ് വില്ല എന്താണ് വിശേഷൊക്കെന്താണ് രാവിലെ ചായൊക്കായോ
ചായതാ ഞാനോട്ടട ചുട്ടോണ്ടിരിക്ക
ആ ഓട്ടടയാണോ
ഉം ഓട്ടടയും മീൻകറി
ഓ അത് ശെരിന്നെ മക്കളൊക്കെ ഇനി ചായ കുടിച്ച് പോയതാ ഓട്ടട കുടിച്ച് പോയതാ
അല്ലല്ല ല്ല അത് വന്ന്ട്ടെ കഴിക്കൊള്ളൂ ഓള് ഇപ്പെത്തും ഏഴരാവുമ്പോത്തിന്
അത് ശെരി നേര്ത്തെണ്ല്ലേ മദ്രസ്
ആ ഓക്ക് ആറ്മണിക്ക് തൊടങ്ങും
അതെ ഞാനിപ്പോ ചൂലവടെട് ടോ വെച്ചിട്ടുണ്ടായിരുന്നു അതെവിടെന്ന് തെര തെരയ്യ
എവടെ വെച്ചത്
അതെന്നെ പ്പ തെരഞ്ഞോക്ക്‌ണത്
ആ ഇന്നലെ അടിച്യാര്യാണ്ട്
എന്താ പറയ ഞാന് ഏ കൊർച്ച് രാവിലെ തന്നെ അടിച്ച് വാരിയണ്ട്ടലാ പെട്ടെന്ന്
ഉം ഉം
ഇന്നലെ രാത്രി വെച്ച മീൻ കറി കൊർച്ച് ഇരിപ്പ്ണ്ട് പിന്നെ തില് കൊർച്ച് മൊളകും പൊടിയൊക്കെ ഇട്ടിട്ട് അത് കൊർച്ച്ങ്ങട്ട് നീട്ടാന്ന് വിചാരിച്ച്
ആ നീട്ടാ ല്ലങ്കി തേങ്ങാപ്പാലൊക്കെ
ആ ഷേ നല്ല നല്ല രസണ്ടായിരുന്നു ആ മൊളക് കറി മൊളക് ട്ട കറി അയ്ല കൊണ്ട്
മത്തിയാണോ അയ്ലെ
അയ്ല അയ്ല
അത് ശെരി
അപ്പൊ അത് നല്ല നല്ലൊരു ടേസ്റ്റ് ണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഹസ്ബന്റിന് തീരെ വെയ്യ വെയ്യാണ്ടായി പിന്നെ ഭയങ്കര തലവേദന ഭയങ്കര തലവേദന ചർദ്ദിക്കാൻ വെരാ വയറ്റില് ഒയപ്പ്ട്ക്ക എന്നാലും ആ ചൂല് ഏ
കാണിച്ചോ
ആഹ് ഇല്ല ഇല്ല കാണിച്ചില്ല ആള് കൊർച്ചയ്ഞ്
പണിക്ക് പൊയ്ക്ക്ണോ ഹലോ ഹലോ ഹലോ ഹലോ
ആ പണിക്ക് പോയിക്ക്‌ണ് ആ കേക്ക്‌ല്ലേ
കേക്കില്ലല്ലോ ഹലോ
കേൾക്ക്ണ്ടോ?
ഇനിക്ക് കേക്കണ്ട് നിനക്ക് കേക്കുന്നില്ലേ
ആഹ് ആഹ് ഇപ്പൊ കേൾക്ക്ണ്ട നേരത്തെ കേട്ടിട്ടില്ലേനു
അതെന്താറിയോ നമ്മളിങ്ങനെ ഓരോ റൂമൊക്ക് അടിച്ചച്ച് വരാൻ പോ പോകുമ്പോഴേ
റേഞ്ചിൻ്റെ ഇഷ്യൂ ഉണ്ടോന്നുന്നുണ്ട് ലെ
ആഹ് ചില റൂമില് റേഞ്ച് കുറവാണെന്ന് എനിക്ക് തോന്നലുണ്ട്
ആഹ് ആഹ് അതായിരുന്നു
ഉം പിന്നെ അപ്പൊ വൈകി ഇന്നലെ ഇന്നലെ എന്തോ വൈകുന്നേരം ഒരു മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സമൂസപോൽത്തൊരു സാധനംണ്ടല്ലോ ഒരു സ്ക്വയർ ഷേപ്പില്?
ആഹ്
ഇനി അതിന്റെ പ്രശ് നാണോ ന്താ അറീല അത് ന്നല്ലെ ടേസ്റ്റ് ഇണ്ടായിരുന്നു, കടെന്ന് വാങ്ങിയതാ. ആഹ് അപ്പത് കഴ്‌ച്ചിട്ടാ.
ട്ട് പൊർ പോർത്ത്ന്ന് വാങ്ങി കൊണ്ടന്നതായിരുലെ?
ആഹ് അതെ
അത്‌ ചെലെപ്പോ മസാല പഴകിയതൊക്കെ മസാലപഴകിയതൊക്കെ ആണെങ്കിലേ
ഉംപശെ പക്ഷെ മസാല പഴകിയിട്ടൊന്നുണ്ടായിരുന്നില്ല, നല്ലെ ടേസ്റ്റ് ഇണ്ടായിരുന്നു പുതിയ ഫ്രഷ് ആയിട്ട് തോന്നിയിരുന്നു. ആഹ് ന്നല്ലെസ്, ന്നല്ലെ കറുമുറ ആയി ഇണ്ടായി
ചെലെപ്പം കഴിച്ചത് പറ്റീട്ടുണ്ടാവില വയറിന് ചെലെന്നേരം അങ്ങനെയാണല്ലോ?
അതായിരിക്കും.
ആഹ്
പിന്നെ അങ്ങനെയൊക്കെ ഇനിപ്പം ഞാന് ഇന്ന് രാവിലെ ചായക്ക കടി ഇണ്ടാക്കിയിട്ടില്ല മക്കള് ബിസ്ക്കേറ്റും ചായിം കുടിച്ച പോയത് ഇനി വെരുമ്പോ കഞ്ഞിയോ?
ഉം അഹ്, ആ പിന്നെ അയ് ശെരി
രാവിലെ കുളിച്ചിട്ട് പോകുന്നോണ്ട് കടി ഇവര് കടി കു കഴ്‌ക്ക്ണ് വേ കടി ഇപ്പം എ പത്തിരിം ദോഷയൊക്കെ ഇണ്ടാക്ക്ണ്ടയ്നി കൊർച് ദിവസായിട്ട്. ഇപ്പ വീണ്ടും മടിയായിട്ട്ണ്ട്.
അഹ് ഷെരി ഉം, ഉം
അപ്പ ഞാന് ഞാനവില് അവില് അ ചായേലിട്ട് കുടിച്ച്
ആഹ്
ഇഞ്ഞിക ഇപ്പഞാൻ ചോറ് വെക്കും ചോറ് ഒരു
ഹസ് ഹസ്ബെന്റിന് ഹസ്ബെന്റിനൊപ്പം കടിയൊന്നും വേണ്ടേ രാവിലെ പോകുമ്പോ?
ഏഹെ ആളഞ്ചരക്ക് പോവും.
ആഹ് ഇവടിം അങ്ങനെതെന്നെ ഇവടി ഞാൻ എടക്ക് കഞ്ഞി ഇണ്ടാക്കും. പിന്നെ മക്കൾക്കിപ്പോ കഞ്ഞിയൊന്നും പറ്റ്ണില്ല. അപ്പോപിന്നെ കടികളെന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം അപ്പോരാവിലെ പോകുമ്പോ അത് അത്യാവശ്യം ഓല് കഴ്‌ച്ച് പോകും രാവിലെ കഴിക്കുള്ളൂ ഉച്ചക്കത്തെ കഴ്‌ ഴ്‌ക്കലൊക്കെ പിന്നെ ടീച്ചറ് പറഞ്ക്ക്ണ് വല്ലാതെ ചോറൊന്നും അവിടുന്ന് കഴിക്ക്ണില്ല കഴിക്കാൻ പറയോണ്ടിന്നൊക്കെ പറണെ അപ്പൻക്ക് തോന്നി അവിട്ത്തെ ഭക്ഷണം വല്ലാതെ പിടിക്ക്ണ്ടാവുലയ്ക്കാരിം പിന്നെ പുട് ത്തേക്കാനൊന്നും ആവൂല ഉം അപ്പോപിന്നെ രാവ്
ത്തിയ രാവിലത്തെ ഫുഡ്‌
അഹ് ശെരി.
അപ്പഞാൻ അതുകൊണ്ടാ ഇണ്ടാക്കാതെ സത്യംപറഞ്ഞ.
ഉം ആദ്യൊക്കെ അങ്ങനെനി അപ്പൊപിന്നെ ഞാൻ കഞ്ഞിന്നെയാണ് വെക്കാറ് ഇപ്പൊകഞ്ഞിഓര്ക്ക് പറ്റ്ണില്ല ആഹ് സമാധാനല്ലല്ലോ?
ഉം ഇന്നലെആവെട്ടെ സ്കൂളില് ചിക്കെൻ കറിയാണ്.
ഏഹ് അഹ് ശെരി.
അപ്പോ മോള് കൊണ്ട്പോവും.
ആഹ്
മോന് ഇപ്പഔട്ന്ന് വാങ്ങല.
ഏഹ്
അതുകൊണ്ട് സുഖാണ് സത്യം പർഞ്ഞ കൊണ്ട് വന്ന് ന്നോ വു ഏ
കൊണ്ടോനാവുമ്പോ ന്നമുക്ക് ഭയങ്കര എടങ്ങേറാണത്
ഉം പിന്നേ ഇവളെ ക്ലാസ്സ് മുകളിലായോണ്ടേ അവക്ക് വന്ന് വരിന്നി ക്കാന് മഴയൊക്കെ ആണെങ്കി അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അവള് പറയുന്നെ.
ക്ലാസ്സില് ഇപ്പ എല്ലാ ക്ലാസ്സ് ക്ലാസ്സത്താണല്ലോ ഭക്ഷ്
ആഹ് അത് ന്നമ്മളായ ആയ സമയത്തെ ക്ലാസ്സിലേക്ക് ഭക്
ആഹ് ഇണ്ട്ണ്ട് എന്റെവിടെ മോള സ്കൂള് ലൊക്കങ്ങനെയാ അഹ് ശെരി അഹ്ഞ്ഞ്പ്പ പി എ പി ടി എമീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനോരു സജ്ജീകരണങ്ങളാക്കാൻ ഞങ്ങള് രക്ഷിതാ മ്പടെ പറഞ്ഞാലൊക്കെ റെഡി ആവുള്ളൂ
ഉം അതങ്ങനെ
മക്കള് രണ്ടു പേര്ങ്ങനെ ഓരോ ദിവസം മാറി മാറി ഭക്ഷണവും കറിയും കൊണ്ട് കൊണ്ടര
മേത്തെ അങ്ങന
ആഹ് അങ്ങനെയാണല്ലോ നമ്മക്കൊക്കെ നല്ല സുഖാണ് അതുകൊണ്ട് ബാക്കി ഒക്കെ ണ്ട വാണെൽ മ്മളെ വീട്ട്ക്കും കൊണ്ടുവരും
ഉം ഉം
കറികളൊക്കെ ബാക്കി വരാണെങ്കി അതൊക്കെ പിന്നെ ചെറുപ്പയർ കടല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ടാണല്ലോ ഉണ്ടാവാറ് ഇപ്പ അങ്ങനെയല്ലല്ലോ ഇപ്പൊ പല ഐറ്റംസ് ഉണ്ട് മ കൾക്ക് ബിരിയാണിം അങ്ങ ഇത്തൊക്കെ ഉണ്ടാവാണെങ്കി അത്യാവശ്യം നല്ലോണ്ണം ഒർക്ക് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കഴിക്കാൻ പാകത്തിനന്നെ ആ ബക്കറ്റില് കൊണ്ടന്ന് വെക്കല്ണ്ടെന്നാ പറഞ്ഞത്
ഉം ഇവിടെ മോള് പറിയ്ണ്ട് ബിരിയാണിന്ന് പറഞ്ഞിട്ട് ചോറ്റില് മഞ്ഞപ്പൊടി ഇട്ടതാണെന്ന് പറയും
അഹ് ശരി
അപ്പോ അവള് പറയും പക്ഷെ ഒരു ദിവസം ചിക്കന് പൊള്ളിച്ചത് ഉണ്ടായിരുന്നുട്ടോ
ഏ ഇവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ വെക്ണ ഫുഡ് നല്ല ഫുഡായിരും
ഉം ഉം ആ മോന് അങ്ങനെ ഇവിടുന്ന് മോനങ്ങനെ ഫുള് എല്ലാ സാധനങ്ങളും പറ്റൂല ഓനോരു ലിമിറ്റ്ണ്ട് എല്ലാതും കഴിക്ക്ണേനെ പക്ഷെ ഇവന് ആ പക്ഷ പക്ഷെ ഇവന് ഇപ്പൊ പറയാ കടലിം ഒരു സ്വയാബിനും ഇട്ടിട്ടുള്ള ഒരു കൂട്ടുകറിയോ കൂട്ടുപ്പേരി അങ്ങനെ എന്തോ ഉണ്ടേല്ലോ
ആഹ്
അപ്പ അത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നലെ പറയ്ണ്ട് ഞാനിനി ഒരു ദിവസവും കൊണ്ടു പോണില്ല വെറുതെ ടിഫിനൊക്കെ വാങ്ങി
അള്ളാ ശരി ഉം ഉം ഉം
അപ്പം പറിണ്ട് ഞാന ഇനി അതൊന്നും കൊണ്ടുപോണില്ല നി ഞാൻ
അവിടെ ഭക്ഷണം ഭക്ഷണം വേസ്റ്റ് റ്റ്ണ്ടാവും അതുകൊണ്ടായേരും ഭക്ഷണം ടേസ്റ്റ് ഉണ്ടായ മക്കള് അവിടുന്നന്നെ കൈ
ആഹ്പിന്നെ ചൂടുണ്ടാവല്ലോ ഞമ്മള് ഇവിടുന്ന് കൊണ്ടോണത് എത്ര രാവിലെ വെക്ക്ണതാ ആ പിന്നെ അടച്ച് വെക്കുമ്പം തന്നെ ഒരു ഒരു ബാഡ്
ആഹ്ആഹ് ടേസ്റ്റിന് മാറ്റം വരും പിന്നെ മക്ക കേടുവാണങ്ങനെ അപ്പം അവിടുന്ന് ആ ചൂടോടുക്കെ കിട്ടുമ്പം വേറെ തന്നെയാണ്
അതെ ഞാന്നിട്ട് അത് പറഞ്ഞു അപ്പ പിന്നെ മോള് മോളത് കൊറച്ച് ഒരു ഒരു ഒരു ലാ റ്റ്ലാണ് ഒരു ക്ലാസ് ഒരു മൂലേൽ എന്നൊക്കെ പറയില്ലേ
ആഹ്ആഹ് ശരി
അങ്ങനെയാണ് അതും അപ് സ്റ്റെയറു ആണ് അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവക്ക്
ഉം ഉം ഉം ഉം അപ്പം പോവാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായേരും
ആഹ്
ഉം
അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അവക്ക് മടി പിന്നെ മഴം കൂടി ആവുമ്പോ നമ്മള് വണ്ടീലല്ലേ പോകുന്ന അപ്പൊ കൊടയൊക്കെ അങ്ങനെ കൊടുകൊണ്ടു പോവാറില്ല
ആഹ് അഹ് ശരി ആഹ് അപ്പൊ പിന്നെ പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അവൾക്കാണോ നീ ഭക്ഷണം കൊടുത്തയക്കുന്നത്
അതെ അതെ
അത് ശരി ഉം
അവക്കാണ് അപ്പം അവള് ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് ചിക്കൻ കറിയാണ് അപ്പൊ അവള് പറഞ്ഞു ഞങ്ങള് ചോറ് കൊണ്ട് പോയാലും ഞങ്ങക്ക് കിട്ടും എന്ന് പറയുന്നു
ന്നേ ആഹ് അത് ശരി ആഹ് ഉം ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ അല്ലേ വാങ്ങിക്കോട്ടെ അങ്ങനെ കറി ആയിക്ക് വാങ്ങിയാൽ മതിയല്ലോ
ആഹ് അപ്പം ഞാനെന്തെങ്കിലും അവക്ക് അയ്ന്നെ അങ്ങനെന്നും പറ്റൂല ഉപ്പേരി പയറ് മുട്ട ഒന്നും അവക്കൊന്നും പറ്റൂല
ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ അവിടെ ആവുമ്പോ സ്കൂളന്ന് പോകുമ്പോ ഞാന് എന്താ പറയാ പറയാ ഒരു നാലാം ക്ലാസ് ടീച്ചർ നല്ല ഉഷാറാ യ്ന് അപ്പം മിസ് കുറച്ച് അത്യാവശ്യം പച്ചക്കറികളൊക്കെ മക്കളെ ഭക്ഷണത്തിൽ നല്ലോണം അത് കറിയുന്ന് എടുത്തിട്ട് എല്ലാവരെ മക്കൾക്കും ഒരേപോലെ വെച്ച് വെച്ച് കൊടുക്കും അത് കഴിച്ചിട്ടില്ലെങ്കിൽ പറ്റൂല കഴിക്ക തന്നെ വേണം നിർബന്ധിച്ച് കഴിപ്പിക്കലാണ് ഇനി നാലാം ക്ലാ ഈ ക്ലാസ് മിസ് എങ്ങനെയാന്ന് അറിയൂല നമ്മക്ക് വല്ലാതെ പരിചയം ഇല്ലാത്തൊണ്ട്
ഉം ഉം ഉം ആഹ് ഇവിടെ മിസ്സുമാരെ കഥയൊക്കെ പറയണ്ട
ഉം ഉം ഞാൻ എന്താ പറയാ മിസ്സ് മാര് ഉഷാർ നാലാം ക്ലാസ് മിസ്സ് അടിപൊളി ആന്നിട്ടോ എല്ലാം കൊണ്ടും മക്കൾക്ക് ആഹ് മക്കൾക്ക് ഒരു ഉമ്മ ഉമ്മാ ഒര് രക്ഷിതാവ് എന്ന രീതിൽ അത് പെരുമാറണോണ്ട് നമുക്ക് നല്ല സുഖമാണ് അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ അത് തന്നെ അങ്ങനത്തെ മിസ്സുമാരാണ് വാണ്ടത് ഓരോ സ്കൂളിലും പക്ഷെ അങ്ങത്തെ മി മിസ്സ് ആഹ് മിസ്സുമാർക്ക് അവിടെ എപ്പോഴും ശത്രുക്കളാണെന്ന് പറയും ആ മിസ്സ് തന്നെ പറയും നമ്മള് ചെയ്യണ കാര്യങ്ങളൊന്നും പറ്റത്തില്ല വേറെ ഉള്ളോർക്ക് ആഹ് അതാ അപ്പം ഭയങ്കര പ്രശ്നാണ് മൊത്തത്തില് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം നല്ലത്
ആഹ്
ഞങ്ങള് ഇന്നാള് എന്താ പറയാ എലസ് പറ്റൂല ആഹ് എന്താ പറയാ എൽ എസ് എസിന്റെ എൽ എസ് എസിൻ്റെ ആ മിസ്സ് ആ മിസ്സിന് ഞങ്ങള് എൽ എസ് എസ് നോക്കി കിട്ടിയിട്ടില്ല രണ്ട് മാർക്ക് അല്ലെ പോയിട്ടുള്ളൂ എന്നാലും നമ്മള ആ രീതിക്ക് ആ പരീക്ഷ എഴുതാൻഒരു അവസരം കൊടുത്തതും അതിനുള്ള ഇതൊക്കെ ആ മിസ്സ്ൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് എൻ്റെ മോക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞതും കാര്യങ്ങളൊക്കെ അത്രത്തോളം എത്തിച്ച തന്നെ ആ മിസ്സാണ് അപ്പം എല്ലാവരൂടെയും കൂടി ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് അതിൻറെ വീട്ടേക്ക് ഞങ്ങള് പോയിന്
അതെ ഞാം
ആ ആഹ് ഓക്കെ
ശരി